ഹായ് ഹായ് ഹലോ
ഹലോ ആഹ് ഹലോ കേക്കാൻ പറ്റോ
ആഹ് എന്തോ ചെയ്യുവ ആഹ് കേക്കാൻ പറ്റും എന്തോ ചെയ്യവാ
രാവിലെ കൊറച്ച് ജോലി ഉണ്ടായിര്ന്ന് എല്ലാം ഒതുക്കി
ള്ളാരൊക്കെ സ്കൂളി പോയോ
ആഹ് പുള്ളോര് രണ്ടു പേര് സ്കൂളിൽ പോയി അവടെ മക്കളൊക്കെ സ്
മഴയുണ്ടോ അവടെ ആഹ് പോയി ഒരാള് പോയില്ല ഒരാള് പോയി സ്കൂളിപോയി ഒരാൾ ഇവിടെര്ന്ന് പടം വരയ്ക്കുന്നു മഴയുണ്ടോ അവടെ
മഴ ഇപ്പ ഇവിടെ തോന്നു നിക്കുവാ രാവിലെ നല്ല മഴയായിരുന്നു നല്ല കോളും ഒണ്ടായിരുന്നു ഇപ്പൊ കൊഴപ്പ ഇല്ലാ
ആണോ ഇവടെ ഇന്നലെ തൊട്ട് നല്ല മഴയായിരുന്നു ഇപ്പഴും മഴയാ മോനെ കൊണ്ട് വിട്ടപ്പോഴൊക്കെ നല്ല മഴയായിരുന്നു ഇപ്പം കൊറച്ച് തോന്നിക്കുന്നു
ഏ
ആഹാരൊക്കെ കൈച്ചോ
ആഹ് ആഹാരൊക്കെ കയിച്ചു രാവിലെ
ആഹ് ഞങ്ങള് ആഹ് കഴിച്ചു ഞങ്ങള് കഴിച്ചൂ വ്ടെ അമ്മെ ആഹ് ചക്കയൊക്കെ മുറിക്കുന്നു അപ്പർത്തൂന്നൊരു ഒരു ചക്ക കൊണ്ടു വന്നു, അതേയ് അത് വേവിക്കാൻ വേണ്ടി മു വൃത്തിയാക്കുവ
ഞങ്ങള് ആഹ് ഞങ്ങള് ഇവിടെ ഒരു ചക്കയുണ്ടായിരുന്നു, അത് മുറിച്ചപ്പോ താണ്ടേ പഴുത്തു പോയി
ആണോ വരിക്കച്ചക്കയാന്നോ
പരികച്ചക്കെയായിര്ന്ന്. ഏഹ് ഇന്നലെ വൈകീട്ട് സനലേട്ടൻ വന്നപ്പോ കൊണ്ടുവന്നയേരുന്നു കേട്ടോ അന്നേരം അത് മുറിച്ചപ്പോ അങ്ങ് പഴുത്ത് അതുകൊണ്ട് രാവിലെ എല്ലാരും അതങ്ങ് തിന്ന്
ആണോ
ഉം
ആഹ് ഇവിടെ പിള്ളാർക്ക് വലിയ ഇഷ്ടവ ഇവിടെ ഇപ്പ ഇത് പച്ചയാ പൊട്ടിയൊക്കെയ
ആഹ്
അതമ്മ അമ്മ മുറിച്ചൊക്കെ നോക്കുവാ
ഉം..
പ്പം അല്ലെങ്കി പിന്നെ ഫ്രിഡ്ജിനകത്തോട്ട് വെക്കും. അപ്പൊ കൊ നാളെയാണെങ്കിലും എടുക്കാല്ലോ അങ്ങനെന്നെ ഇട്ടിരുന്ന അങ്ങ് പഴുത്തോവും പിന്നെ വേവിക്കാനൊന്നും കൊള്ളത്തില്ല
കാ കൊള്ളത്തില്ല പിന്നെത് വെളഞ്ഞയാന്നെങ്കി പഴിപ്പിക്കാനും കൊള്ളത്തില്ലല്ലോ
ആണ്
ആഹ്
തുണിയൊക്കെ ഒണക്കാന് ബുദ്ധിമുട്ടുണ്ടോ
ആഹ് തുണീ തുണി ഒണക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് ഇച്ചിരി വെയിലൊക്കെ വരുമ്പോ പറക്കിയിട്ട് ഒക്കെയാ തുണി ഒണക്കുന്നത്
ആണ് വടെ സ്ഥലം കൊറവാ സ്ഥലം കൊറവാ ഒണക്കാനേപാടാ അകത്തങ്ങ് വിരിക് ക്ക്യാനും പറ്റത്തില്ല സൈഡിലോട്ടിങ്ങനെ കുറച്ച് കെ അശ കെട്ടി വെച്ചിട്ടുണ്ട് അയ്നാത് - ത്തൊക്കെ കൊറച്ചൊക്കെ വിരിച്ച് ബാക്കി വന്നത് വെളിയിലോട്ടും വിരിച്ചിട്ടു. ന്നത്തെതോരെ എടുത്ത് ഫാനിന്റെ അടുത്തൊക്കെ ഇട്
ഒണക്കിയെട്‌ക്കും ഉം ഇനിപ്പോ കൊറച്ച് ദിവസ് ത്തേക്ക് മഴയാന്ന് പറയുന്നകേട്ട്
ആഹ് അതെ, മറ്റേത് എടക്ക് കൊറച്ച് വെയില് കാണും, അപ്പൊ പിന്ന നമ്മളാ കഴുകി ഇട്ടത് കൊണ്ട് വെയിലത്തിട്ടൊണക്കി എടുക്കാലോ അപ്പൊ ഇന്ന് രണ്ടു ദിവസം കൊണ്ട് അതും ഇല്ല, വെയിലും ഇല്ല
ആഹ് ഉം
രാത്രി കറണ്ട് പോവ്വോ അവിടെ രാത്രി കറണ്ട് പോക്കുണ്ടോ അവിടെ ആണോ ആഹ് അതുകൊണ്ട് അറിയത്തില്ലല്ലേ. ഇവിടെ രാത്രി കറണ്ട് പോവും, കറണ്ട് പോയി
ആഹ് ഇൻവെട്ടറു ണ്ട്
ആണോ ഇവിടെ അതോ ആഹ് ഇ ഇവിടെ കറണ്ട് പോ രാത്രി പോയിക്കഴിഞ്ഞാ പിന്നെ ഉഷ്ണവാ ചൂടാ മഴയാണ് ആണല്ലേ ആഹ് ഇവിടെ ഭയങ്കര ഉഷ്ണവ അത്കൊണ്ട് രാത്രിയായ ചെലപ്പോം കറണ്ട് പോവും. പിന്നെ കൊറേ നേരം കഴിഞ്ഞേ വരത്തൊള്ളൂ അന്നേരത്തെക്കും പിള്ളാരൊക്കെ ഒറക്കത്തീന്നങ്ങെഴ്നേൽക്കും
ഉം ഉം
എടയ്ക്ക് മോന്റെ തലയൊന്ന് പൊട്ടിയാര്ന്ന ആഹ് കുഞ്ഞിന് ഇപ്പൊ കൊഴപ്പല്ല ഇവിടെ ഇര്ന്ന് കളിക്ക്ന്ന് മിനിഞ്ഞാന്ന് കൊണ്ടോയി സ്റ്റിച്ചോക്കെ എട്ത്ത് ഇപ്പൊ കൊഴപ്പല്ല ആള് ഇവടെ ഇരുന്ന് കളിക്ക്ന്ന് ഇനി തിങ്കളാഴ്ച്ച തൊട്ട് പഠിക്കാൻ വിടണോന്ന് പറഞ്ഞാ അങ്കനവാടിലൊന്ന് വീണായിരുന്നു അപ്പഴേ തലേടെ പൊറക് വശൊന്ന്
ആഹ്
പൊട്ടിയായിര്ന്ന്
ഏഹ്
അപ്പ ഉം അപ്പൊ ആശുപത്രീന്ന് കൊണ്ടുപോയി കാണിച്ച് അപ്പൊ നാല് സ്റ്റിച്ചോക്കെ ഇട്ട് ഇനിയിപ്പോ തിങ്കളാഴ്ച്ച തൊട്ട് വിടണേന്ന് ടീച്ചറ് പറഞ്ഞു തിങ്കളാഴ്ച്ച തൊട്ട് വിടാന്ന് പറ
ക്കണോന്ന് നല്ല പോലെ ശ്രദ്ധിക്കണോന്ന് പറയണം കേട്ടോ
ആഹ് ഇനിയിപ്പോ പറയാനാന്നെ ഞാൻ പറയാനിരിക്കുവാ ഇവനെ അകത്തിരുത്തി ആഹാരം കൊടുത്താ മതി
ആഹ്
ത്തി ആഹാരം കൊടുത്താ മതി പുറത്തോട്ട് അറക്കണ്ടാന്നേ ഏതായാലും മഴ പെയ്ത് തിണ്ണയൊക്കെ തെന്നി ആയി കെടക്കുവാ
ആഹ്
ആഹ് പിള്ളേരൊക്കെ തിണ്ണക്കിരുന്നാ കസേര ഇട്ടിര്ന്നാ ആഹാരം കഴിക്കുന്നെ അപ്പം ഞാൻ ഇനി പറയണം ഇവനോട് ഇവനെ മാത്രം അകത്തിരുത്തി കൊടുത്താ മതി അതാവുമ്പോ അവന് പുറത്തോട്ടൊന്നും എറങ്ങണ്ടല്ലോ
ആഹ്
ഉം നടക്കാൻ ബുദ്ധിമുട്ട്ള്ളൊണ്ടേ അത് കൊറച്ച് പാടാ
ആഹ് ആഹ്
പിന്നെ ഇപ്പഴ്‌ ഇന്ന് ഏ പരിസ്ഥിതിദിനമായോണ്ട് പിള്ളേരെല്ലാം ഓരോന്ന്
ആഹ് ഇന്ന് പോസ്റ്ററൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് പോണമായിര്ന്ന്
ആഹ് ഇവിടെ ഇന്നലെ എല്ലാം ഉണ്ടാക്കിയൊക്കെ വെച്ച് മെനഞ്ഞാന്ന് ഉണ്ടാക്കി ഞാൻ വെച്ച് എനിക്ക് ഞാൻ ഇന്നലെ പരിസ്ഥിതിദിനൊന്നും പറഞ്ഞ് ജൂൺ അഞ്ച്ന്ന് പറഞ്ഞിരിക്ക ഇന്നലെ മെനി നിഞ്ഞാന്നെ ഉണ്ടാക്കിയെല്ലാം കൈയ്യ് കൊട്ത്ത് പിന്നെ ഇന്ന് അതും കൊണ്ട് പോയി അവരെ സ്കൂള്ല് പരിപാടിയുണ്ട് അപ്പം പൊറത്തൂന്ന് ഏതോ ഒര് പരിസ്ഥിതി സംരക്ഷകനോ ആരാണ്ട് ഒരാള് വര്ന്നുണ്ട് അ അപ്പം അത്കൊണ്ട് ഇന്ന് അവിടെ പരിപാടിയൊക്കെണ്ട് അതുകൊണ്ട് ഇന്ന് പോ അവൻ പ്ലക്കാർഡ് തയ്യാറാക്കിക്കൊണ്ടാ പോയത് പോസ്റ്ററല്ല
ആഹ് പ്ലക്കാട് ഉം
ഉം
മോനാന്നോ പാട്ട് പാടുന്നേ ആഹ് ഇവിടെ പ്ലക്കാട് കണക്കാ ഇണ്ടാക്കി കൊണ്ട് പോയത് ആഹ്
എളയാളാ പാട്ട് പാടുന്നെ കളറ് അടിക്കും പാ ട്ട് പാടേം കൂടെ ചെയ്യുന്നെ ഇന്നലെ അച്ഛനൊര് കൊറച്ച് കളർ പെൻസിൽ ഇവിടെ കളർ പെൻസിൽ സ്കൂൾ തോറപ്പിന് ആദ്യം ഒരു ഒരു തവണ ഒരു കളർ പെൻസിൽ രണ്ടു പേർക്കും മേടിച്ച് കൊട്ത്ത് മാ മൂത്താളാണെങ്കി എല്ലാം സൂക്ഷിച്ച് വെക്കും ഇവന് നശ് ശിപ്പിക്കും ഇവന് ഒടിച്ചോടിച്ച് കളയും രണ്ടാമത് പിന്നെ സ്കൂള് തോറപ്പിന്റെ സാധനം മേടിക്കാൻ പോയപ്പോഴത്തേക്കും ഒര് ബോക്സ് ക്രയോൺ മേടിച്ച് കൊട്ത്ത് അതും ഒടിച്ചൊടിച്ച് കളഞ്ഞ് ഇപ്പം ഞാ ഞാനൊന്നും കൊട്ത്തില്ല അപ്പ ഈ ഒടിച്ചതൊക്കെ വെച്ച് വരയ്ക്കുന്ന കണ്ടപ്പൊ അച്ഛൻ പുതിയൊരു എന്താ കളാ സ്കെച് കെച്ച് പേന വാങ്ങിച്ചു കൊണ്ട് കൊടുത്ത് ഇപ്പൊ അതുകൊണ്ട് കളർ അടിയ്ക്ക് വാ അതിന്റെ ആ പാട്ട് കേക്ക്ന്ന് ഇന്നാ ശരി ഇയ്ക്ക് തോന്ന്ന്നു പരിസ്ഥിതി ദിനമായിട്ട് ഇന്ന് പിള്ളാർക്കൊക്കേ വൃക്ഷ വൃക്ഷത്തയ്യൊക്കെ കൊടുക്കുവോന്ന് അറിയത്തില്ല അവ്ടെ എല്ലാം ഒക്കെ നെരത്തി വെച്ചേക്കുന്ന കണ്ട്
സമയത്ത് തരുവായിരുന്നല്ലോ
ആ തരുവാരുന്നു കഴിഞ്ഞ പ്രാവശ്യം മോന് കൊടുത്ത്ട്ട് ണ്ടായിരുന്നു പിള്ളാര് അങ്ങോട്ടും ഇങ്ങോട്ടും വൃക്ഷതൈ കൈമാറി പിന്നെ സ്കൂളിൽ നിന്നും കൊടുക്കുവായിരുന്നു
ആഹ്
ഉം അങ്ങനെ കൊടുക്കുവാരുന്നു പിള്ളാർക്ക് മരവൊക്കെ നട്ട് വളർത്താനുള്ളെ ആഹ് ഇവ്ടെ മോന് കിട്ടിയത് ഒരു ആ ത്തയായിരുന്നു ആത്ത കൊണ്ടുവച്ച് അത് ആട് വന്ന് തിന്നോണ്ടു പോയി പിന്നെ അതങ് ഒണങ്ങിപ്പോയി ആ ചൂട് സമയത്ത്
ആന്നോ ആ ആത്ത നല്ലേര്ന്നു പക്ഷേ
വച്ചിരുന്നേ അപ്പൊ അതാണെങ്കി അപ്പറത്തൂന്ന് ആട് കേറി വന്ന് അതങ്ങ് ക ആടോ പോത്തോ ആന്ന് തോന്നുന്നു അത് കടിച്ചു തിന്ന്
ത് ന്ന് ഉം ഉം
അതങ്ങ് പോയി ഉം മറ്റേ സ്കൂളിൽ നിന്ന് ഇങ്ങനെ കൊടുക്കുവല്ലോ പിള്ളാർക്കെയ് ആണോ അത് വളർന്നോ
അത് വളർന്നതും ഇല്ല വളർന്ന് വളർന്ന് പേരെല്ലാം വെതറി
ആണോ പണ്ട് ഞങ്ങളുടെ മാമീടെ മോന്റെ കൂടെ ഞാൻ സ്കൂൾല് ഇങ്ങനെ അവന്റെ രക്ഷാകർത്താവായിട്ട് ഞാനിങ്ങനെ കൂടെ പോയി പരിസ്ഥിതി ദിനത്തിന് അപ്പം ഞങ് ക്ക് രണ്ടു പേർക്കും ഓരോ വൃക്ഷത്തൈ കിട്ടിയേ അപ്പൊ ഞങ്ങള്കൊണ്ടുവന്ന് അവന് അവറ്ടെ വീട്ടിലും കൊണ്ടുവെച്ച് ഞാൻ ഞങ്ങള് വാടകയ്ക്ക് താമസിക്കുന്നടത്തും കൊണ്ടുവെച്ചു അതില് വെള്ളം തിളപ്പിക്കുന്ന ഒരു ചെടിയായിരുന്ന് ഒരു മരമാകുന്നേ ക്യാൻസർ രോഗികളൊക്കെ വെള്ളത്
ലക്ഷ്മിതരു വാന്നോ ലക്ഷ്മിതരു വാന്നോ
ആ ലക്ഷ്മി തരു അത് തന്നെ അതായിര്ന്ന് കിട്ട് ട്ടി എടാ അത് പക്ഷേ ഞങ്ങള് വീടൊക്കെ മാറി വന്നപ്പോ അവിടെപ്പോഴും അത് നിപ്പുണ്ട് മരം പോലെ അതങ്ങ് വലുതായി ആ ഞങ്ങ ആ അത് പക്ഷെ നല്ലയായിരുന്നു അത് അവ്ടെ ഞങ്ങള് ത ആ അത് ഞങ്ങളാ താമസിക്കുന്നിടത്ത് ഞാനങ് അവ്ടെ വെച്ചതാ അത് അങ്ങ് വല്യ മരവായി ഇപ്പം ഒത്തിരിയും വർഷമായി ആ മാമിയുടെ മോൻ ഇങ്ങനെ എ എ ഏഴിലൊക്കെ പഠിക്കുമ്പഴാ എളയയാള് ആ അപ്പൊ അവന്റെ സ്കൂടേ ഇവടെ അട്ത്ത സ്കൂളിൽ പോയപ്പം ഞങ്ങക്ക് രണ്ടു പേർക്കും ടീച്ചർ ഓരോന്ന് തന്ന് അങ്ങനെ കൊണ്ട് വച്ചേര്ന്നു ഉം ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോ എനിക്ക് കിട്ടിയ വേപ്പായിരുന്നു പക്ഷെ അതൊക്കെ ഞങ്ങളുടെ വീട്ടിലൊക്കെ വെള്ളം നിക് ക്കുവാരുന്നു ഈ നല്ല മഴ പെയ്യുന്ന സമയത്ത് അപ്പൊ അങ്ങനെ നിന്നപ്പോ അതങ്ങ് ഒണ ഈ വെള്ളം കേയറിയങ്ങ് നശി
എനിയ്ക്കും എനിയ്ക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു വേപ്പ് അത് ഞങ്ങള് പണ്ട് താമസിച്ചെടുത്തായിരുന്നു ഞാനത് അവടെ
ഉം
നട്ട് വെച്ച് ഇപ്പ അതുണ്ടോ ഇല്ലയോ എന്തോ അത് കുഞ്ഞാട്ട് ഇരുന്നപ്പഴാ ഞങ്ങള് അവിടുന്ന് ഇപ്പറത്തെ വീട്ടിലോട്ട് താമസി
ആണല്ലേ
ആഹ്
അങ്ങനെയൊക്കെ പിള്ളേർക്ക് ചെത്തി കഴിഞ്ഞാൽ അവർക്ക് വളർത്താനും ഒക്കെ ഒരു സന്തോഷായിരിക്കും പണ്ടൊക്കെ സ്കൂളേന്നിങ്ങനെ ഓരോത്തിന്റെയൊക്കെ വിത്ത് കൊടുക്കുവായിരുന്നു അല്ലാതപ്പോ സ്വന്തവാ യിട്ട് ഓരോ ക്ലാസ്സുകാര് അവരുടെ ക്ലാസ് ന്റെ ഫ്രണ്ട് വശത്തെ ഒക്കെ ഇങ്ങനെ
ആഹ്
ഏ എന്താ
അതെല്ലാംണ്ട് ഇവരുടെ സ്കൂളിലും ഉണ്ട് കൃഷിയൊക്കെ ചീരകൃഷിയും പയറും പിന്നെ വിളവെടപ്പെന്നും പറഞ്ഞ് ആ പത്രത്തി ത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു സ്കൂളിന്ന് പിന്നെ ഓണത്തി ത്തിന് ജമന്തി പൂ കൃഷി
ആഹ് അങ്ങനെയൊക്കെയുണ്ട് പണ്ട് നമ്മുക്കൊക്കെ ഇങ്ങനെ ക്ലാസ്സിന്റെ ഫ്രണ്ട് വശ ത്തിങ്ങനെ കൃഷി ചെയ്യണോന്ന് പറഞ്
ഉം തോണ്ടാ ഇഷ്ടം പോലെ വല്യ ജമന്തി പൂക്കളൊക്കെ ആയിരുന്നു
ആണല്ലേ ആ പിള്ളേർക്കൊരു സന്തോഷം അവർക്ക് അതിനോടൊരു താല്പര്യം തോന്നും കൃഷിയോടൊക്കെ ഇപ്പൊ അങ്ങനെ ആരും ചെയ്യാറില്ല ഫോണിന്റെ ഉപയോഗം കൊറച്ച് കൊറഞ്ഞു കിട്ടും അങ്ങനെയൊക്കെ നോക്കുബോയെ
ങ്ങനെ വീടുകളിലൊന്നും കൃഷി കൃഷിയൊന്നും ഇല്ലല്ലോ ആകെ നമുക്ക് ഇച്ചിരി സ്ഥലം അവിടെങ്ങും നമ്മള് കൃഷിയൊ പക്ഷെ സ്കൂളിൽ ചെല്ലുമ്പോ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കൊച്ചിങ്ങൾക്ക് അതൊരിതാവും
ആ അവർക്കൊരു സന്തോഷം കൊറച്ച് സമയൊക്കെ കിട്ടി കഴിഞ്ഞാ നമ്മളും അങ്ങനെ അങ്ങ് പുറത്തോട്ടൊന്നും വിടത്തില്ലല്ലോ
ആഹ്
ഇപ്പൊ സ്കൂളില ആകുമ്പഴത്തേക്കും അതിനകത്ത് വെച്ച് എന്തെങ്കിലൊക്കെ ചെയ്തോളും
ആഹ് എന്നാ ശരിയെന്ന
ആഹ് ശരിയെന്നങ്കി